ഹലോ.
ആഹ എന്തടി ലേറ്റ് ആയത് കോള് എടുക്കാൻ.
ഇവിടെ ലേസ് കഴിച്ച്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പ ആണ് നീ വിളിച്ച അപ്പ എനിക്ക് അതിനകത്ത് നിന്ന റേഞ്ച് കിട്ടില്ല. അപ്പൊ ഞാൻ ലേസിന്ന് ഒരു പീസ് എടുത്തിട്ട് വെളിവന്ന ആണ്. ആഹ്
ആഹ പിന്നെ ഇന്ന് കോളേജ് ഉണ്ടായിരുന്നോ?
ഇന്ന് ഹാഫ് ഡേ ഉണ്ടായിരുന്നഡീ.
ഏ നിങ്ങടെ അവിടെ ഹാഫ്ഡേ ഒക്കെ ക്ലാസ് ഉണ്ട്ല്ലേ.
ഉം എപ്പോഴുല്ല സെക്കൻഡ് സാറ്റർഡേയും തേർഡും തേർഡ് ഇല്ല അല്ല ഫസ്റ്റ് സാറ്റർഡേയും ഹേ തേഡ് സാറ്റർഡേയും മാത്രം ഹാഫ്ഡേ ഉള്ളൂ.
ഓ ഞങ്ങടെ അവിടെ അ ല്ല ഞങ്ങടെ ചെയർമാൻ നല്ല ആളായതുകൊണ്ട് ഞങ്ങക്ക് ആ സാറ്റർഡേയും സൺഡേയും ലീവാണ്.
ഓ ഇവടെ അലമ്പ്.
ഓ പിന്നെന്താ കഴിച്ച ഫുഡ്?
ഫുഡ് എന്താ ഫുഡ് ഉച്ചക്ക് എന്തൊരു മറ്റേ മാ ഓ ഒരു മാങ്ങിയിട്ടൊരു എന്തോ ഒരു പുളിങ്കറിയും പിന്നെ ചോറും ഉം പിന്നെ എന്തോ ഒരു ഉപ്പേരി പടവലങ്ങേങ്ങാണ്ടന്നാണെന്ന് തോന്നുന്നു. അറിയില്ല എന്ത ഒരു ഉപ്പേരി.
ഏയ് ഇവിടെ വന്നിട്ട് എന്തായിന്നോ? ചപ്പാത്തി കുറുമക്കറിയും.
ഉച്ചയ്ക്കാ
രാവിലെ ചപ്പാത്തിണ്ടായിരുന്നു പിന്നെ കുറുമക്കറി കഴിച്ചു
ഓ ഓ ഞങ്ങക്ക് രാവിലെ ഒരുസം റവഉപ്പമാവ് ഒരുസം ഗോ എഹ് സെ ഇത് മൂന്ന് ദിവസം മാറി മാറി മാറി മാറി ഡെയ്ലി
ഏ ഞങ്ങളുടെ വെച്ച നമുക്ക് ഇപ്പൊ ഇത്ര കുട്ടികള് ഈ ഹോസ്റ്റലിലുള്ള പിള്ളേർക്ക് എങ്ങെനെ ഉണ്ട് ഭക്ഷണം. ഒരെണ്ണം എല്ലാവരോട് പറയാൻ പറ പറയാൻ പറഞ്ഞിട്ട് ആ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഉണ്ടാക്കണേ അങ്ങനെയാണ് ഞങ്ങളവിടെ നിങ്ങളുടെവിടെ എങ്ങനെയാണ്?
അയ് ഇവിടെ മെനു പോലും ഇല്ലടി അവർക്ക് എന്താണോ തോന്നണ അതുപോലെ ഉണ്ടാക്കിട്ട് വരും. ഉച്ചക്ക് ചോറായിരിക്കും ഒരു ആഴ്ചയില് ഒരു ദിവസം മാത്രം മറ്റേ വെജിറ്റബിൾ റൈസില്ലേ അത് തരും അതൊരു ദിവസം സാലഡും ഏ
ഇവിടെ വെജ് ആണ്
ആടി ഞങ്ങള ഇടെ ഫുള് വെജ്ജാണ് ഇവിടെ നോൺ വെജ്
ഓ വെജ് ഉള്ളവർക്ക് വെജ് ഉണ്ട് നോൺ വെജ് ഉള്ള
ഇവിടെ ഉം ഇവിടെ അങ്ങനെണ്ട് നിങ്ങക്ക് മാസംപ്പ എത്രാണ് ഫീസ്? അല്ല മാസല്ല വർഷത്തേക്ക് എത്രയാ ഹോസ്റ്റൽ ഫീസ്?
ആ അത് ജസ്റ്റ് അറുപത് അത്രയേ ഉള്ളൂ.
അഹ് നിങ്ങക്ക് അറുപത് കിട്ടത്രേള്ളൂ അല്ല അറുപത് ആക്കിട്ട് അല്ല അല്ല അറുപത് ആക്കിട്ട് നിക്ക് ഇത്രുണ്ട് എടി ഞങ്ങക്കില്ലേ ആഹ് എഴുപത്തഞ്ചാവരുന്നേ പക്ഷെ നോൺവെജ് തരൂല അവര്
ഏഹ് ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചലേ ഇപ്പൊ രാവിലെ അഞ്ചു വയ്ക്കി രാവിലെ എണീച്ച് വെച്ച ഇപ്പ ചായ ചായക്കപ്പം വല്ല സ്നാക്സ് ഈ ബ്രഡ് അങ്ങനത്തെതൊ ണ്ടാവില്ലാ അങ്ങനത്തെക്കെ ഉണ്ടാവും പിന്നെ ഫുഡ് യോ ദോശയോ അങ്ങനത്തൊക്കെ രാവിലെ
ആഹ് ആഹ് നീ എനിക്ക് പറയണത് കേക്കണില്ല ട്ടാ ഫോണ് അവിട അടുത്ത് വെച്ച് സംസാരിക്കൂ ക്ലിയർ ആവണില്ല
ആ ഇപ്പൊ കേക്കുന്നുണ്ട്
ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഹ് ഞങ്ങൾക്ക് രാവിലെ വന്നിട്ട് ആഹ് ചായ ഉണ്ടാവും ചായന്റെപ്പം പിന്നെ ഉച്ചക്ക് മീൽസ് മീൽസില് കുറെ കറി ഉണ്ടാവുട്ടോ ഇപ്പൊ രണ്ട് ഉപ്പേരി ഉണ്ടാവും
ആ നിക്ക് നോൺ വെജ്
മം
നോൺവെജ്
നോൺ വെജ് മീൻ പൊരിച്ചത്ണ്ടാവും മീമസ്ച്ചത്തെ
ഹ ഡെയിലി
ഡെയിലല്ല ഇടക്ക് ഉണ്ടാവും ആഴ്ചയി ൽ മൂന്ന് ദിവസം ഉണ്ടാവും
ആഹ്ആഴ്ചയിൽ മൂന്ന് ദിവസം മീനാ
ആഹ്
ഏഹ് അപ്പൊ വേറെന്തർല്ല മു മുട്ടയോ അല്ലെങ്കിൽ ചിക്കന് ഒന്നും തരില്ല
മുട്ട വന്നിട്ട് ഇപ്പൊ വൈകുന്നേ രാത്രിയില്ലേ രാത്രിയില് ഫുഡ് ചിലപ്പോ ചപ്പാത്തി മുട്ട മുട്ടക്കറിയൊക്കെ ഉണ്ടാവും പിന്നെ ബിരിയാണീന്റെപ്പം മുട്ട തരും അങ്ങനെയൊക്കെ ഉണ്ടാവും
അഹ് അപ്പ ചിക്കൻ ഇല്ലേ
പൊറോട്ട ഉണ്ട് ചപ്പാത്തി ബൂരി അങ്ങനെ കൊറേണ്ട്
ആഹ് ഇവിടെ ഇവിടെ ആധ്യാക്കെ ചപ്പാ തീം പൂരി ഒക്കെ തരുമായിരുന്നുട്ടാ പക്ഷെ ഇപ്പം മറ്റേ എന്താണ് ഈ ഗ്യാസിന്റെ പ്രശ്നൊന്നില്ലേ അതിന് ശേഷം ഇവിടെ ഇപ്പ ഇങ്ങനെയാണ് ഈ രാവിലെ ഇത് ഇഡലി ദോശയും തരുന്നില്ല രാവില ഇത് മൂന്നെണ്ണം തരും ഇങ്ങനെ മാറി മാറി മാറി പിന്നെ ഉച്ചക്കെന്നും ചോറും പിന്നെ ആഴ്ച ഒരു ദിവസം മാത്രം മാത്രം മറ്റേ വെജിറ്റബിൾ റൈസ് തരും അത് ചില ദിവസം സാലഡ് കൂട്ടി തരും അല്ലെങ്കിൽ മറ്റേ ഇത് എന്താണ് ഒരു കറിണ്ട് കുറുമ കറി പോലെ ഉർളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി കൂട്ടിട്ട് തരും പിന്നെ എന്നും ചോറെന്നാണ് ഫസ്റ്റ് ഞങ്ങൾ വന്ന സമയത്തൊക്കെ മറ്റേ പപ്പടം ഇല്ലേ പപ്പടം തരുായിവാരിനു ചില ദിവസങ്ങളിൽ മറ്റേ കൊടലില്ലേ ചെറ ചെറിങ്ങനെ ആ അങ്ങനത്തെ കളറൊക്കെള്ള റ് അത് തരുമായിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നുമില്ല അപ്പൊ തീരും ഏഹ് ചില സമയത്ത് സാമ്പാർ സാധവൊ സാമ്പാർ സാധനത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാർ സാധം അല്ലെങ്കിൽ പുളിച്ചോറ് അതൊക്കെ തരുന്ന സമയത്ത് ഈ സാനം അതിന്റെ കൂടെ കറിയൊന്നുമുണ്ടാവില്ലട്ടാ ചില ദിവസങ്ങളിൽ അച്ചാറായിരിന്നു
ആഹ് ഞങ്ങളവിടെ ഈ ഗ്യാസിന്റെ പ്രോബ്ലം വന്നപ്പോ ഞങ്ങളുടെ അവിടെ ഉണ്ടായി പൈസ ഒന്നും ആധ്യം ഉണ്ടായില്ല പിന്നെ ഞങ്ങടെ ചെയർമാൻ ഡോക്ടർ ആയതുകൊണ്ട് ആ -ആ-അ ചെയർമാന്റെ ഗ്യാസ് തന്നെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഫുഡ് നല്ല നല്ല പഴയ പോലത്തന്നെ ആക്കി പിന്നെ പിള്ളേർക്ക് വേറെ ഫുഡ് കൊടുത്താ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ ഇങ്ങനെ കിട്ടീട്ട് വേറെ ഫുഡ് കൊടുത്ത് വെച്ചാ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ അങ്ങനെ പഴയ ഫുഡ് തന്നെ അങ്ങനെ ആയിട്ട് തരുന്നുണ്ട് പിന്നെ ഇപ്പോ ചെയർമാൻ പിന്നെ ഇപ്പൊ ചെയര്മാന്റെ ബിൽഡിംഗ് ഒക്കെ പുതിയതൊക്കെ കെട്ടുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടി
ഓ ഓ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെമ ഒരുല്ല ഇതന്നെ ഇതാ ന്താ മാറി മാറി മാറിതെ ഇവളെ ആരും എടുത്ത് വെക്കാനോ ആർന്റെ കയ്യിന്നിടുത്ത് ചെയ്യനമില്ല ചെയർമാൻ ഇതുവരെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ചെയർമാൻ പറഞ്ഞത് ഭയര ബുദ്ധിമുട്ടാണ് ഗ്യാസിന്റെ വില ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസിന് വെല കൂടുതലാണ് അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ എന്നൊക്കെ പറഞ്ഞു പിന്നെ പറയന്ന് ഇണ്ടായിരുന്നു ആ മീറ്റിംഗിന്റെ അന്ന് പറയ്ണ്ടായിരുന്നു പൈസ കൂട്ടാൻ പോവാണ് അതായത് ഹോസ്റ്റൽ ഫീസി ഞങ്ങിപ്പോൾ സെവന്റി ഫൈവ് തൗസന്റ് ആണ് ഒരു വർഷം വരുന്നത്
ആ
അപ്പ ഈ അത് അത് കൂട്ടാൻ പോവണോ ഒരോ ത ടെറബി കൂട്ടാൻ പോവാണ് അപ്പൊ ഞങ്ങടെ ജൂനിയ സീനിയേഴസ് എന്ന് വന്നിട്ട് സെവന്റി ഉള്ളു അവന്റെ സീനിയേഴ്സിന് വന്നിട്ട് സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ജൂനിയർ സ് ന്ന് പറയുമ്പോ എയ്റ്റ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എയ്ി ആക്കാൻ പോവയാണ് അങ്ങനെയൊക്കെ പറയുന്നണ്ടായിരുന്നു
ഏ പിന്നെ നിങ്ങളുടെ പരിപി ഓണത്തിന് അവിടെ ഫൺഷൻ ഒന്നുംണ്ടാവല്ലേ
ആടി ഇവിടെ ഓണത്തിന് സാധാരണ യ ഗ്രൗണ്ടിലായിരുന്നു ഫംഗഷൻ ഉണ്ടാവാറ് പക്ഷെ ഇപ്പോൾ ഗ്രൗണ്ടില് വേറെ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കണ്ട അപ്പോഇനി മുതൽ ഓഡിറ്റോറിയത്തിലായിരിക്കും പൺ ക്ഷൻ
ഞങ്ങൾക്ക് ഇപ്പോൊ ഗ്രൗണ്ടിന്റെറെവിടെ ഞങ്ങൾ പ പറഞ്ഞല്ലോ പുതിയ ബിൽഡിംഗ് വരാൻ പോകണന്ന് അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്താറിയാം അതിന്റെപ്പറത്ത് കുറെ ഒരു പറമ്പുണ്ട് വലുത് അപ്പൊ ഞങ്ങളുടെ ചേർമാൻ എന്ത് ചെയ്ത് ആ പറമ്പ് വാങ്ങി ഓ ഇനി ഓണപരിപാടി അവിടെ ആയിരിക്കും തോന്നുണ്
ആഹ ഞങ്ങക്ക് ഇനി ഇവിടെ ചെണ്ടൻമേളൊന്നും ഉണ്ടില്ല ചണ്ട ഇവിടെ ചണ്ടമേള ഒന്നും ഉണ്ടാവാറില്ല അത് കഴിഞ്ഞ വശത്തിന്റെ മുന്നേത്തെ വശം ഞങ്ങ്ള് ഫസ്റ്റ് വന്ന വരഷത്തിൽ ഞങ്ങളടെ സീനിയേഴസ് ഇന്റേൺഷി് ചെയ്യുന്നവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് തേടിയർ ഇയേഴ്സ് നടത്തിയിണ്ടായിരുന്നു പിന്നെ ഇല്ല പിന്നെ കഴിഞ്ഞ വർഷം ചെയർമാൻ തന്നെ സമ്മച്ചില്ല പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി പിന്നെ ഓടിച്ചോറത്തിൽ വല കായില്ലചേ എന്നിട്ട് പിന്നെ എന്ത് ചെയ്തുന്ന് അറിയോ അവര് ഈ ചെണ്ട മേളത്തിനെ പറ്റിമ്യൂസിക് ചിട്ട് റെക്കോടില് വെച്ചിട്ട് അങ്ങനെ ആ അതന്നെ ആഹ ആഹ് അങ്ങനെ വെച്ചിട്ടുണ്ട ചെണ്ടമാേളം വേണന്ന് പറഞ്ഞ പ്പോ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാകും
പക്ഷെ ഞങ്ങൾ അങ്ങനെ ഞങ്ങള് ഗ്രൗണ്ടിൽ എല്ലാവരും
പ അതിൽ ടേസ്റ്റ് നാത്തു നാരെ പെരിക്ക് ആള് വെരാൻ പടുണ്ട
ഒറിയിച്ചജ്യൂസ്ണ്ട് വെള്ളം അങ്ങനെ പിളാർക്ക് വേണ്ട ഐറ്റംസ് പിന്നെ സ്നാക്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ ഒണത്തിന്റെ
ആഹ ആഹ കുറയേ ജയ് ആനക്ക് ഇണ്ടാകും ഇപടെ മ മുർട്ടേ ആഹ് ആഹ് ആഹ് ഇവടെ അങ്ങനൊന്നുണ്ടാവാറില്ല. ഇവടാ ഓൺലി ആഹ് എല്ലാരും ഇട്ടിട്ട് വരും പിന്നെ മറ്റേ തി ഫസ്റ്റ് തിരുവാതിരണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോര്ത്തരു ഡാ സ് പ്രോഗ്രാമ്ണ്ടാവും ഡാൻസ് പ്രോഗ്രാമ് കഴിഞ്ഞാ പിന്നെ അഴിഞ്ഞു പിന്നെ ന്നെല്ലാരുംകു പാട്ട് വെച്ച് പിന്നെ എല്ലരുകൂടി കളിക്കും ഔ പ്പൊ ഓഡിറ്റോറിയത്തിലൊക്കെങ്ങനെ പറ്റൊള്ളൂ ഗ്രൗണ്ടിലായിരുന്നപ്പൊ ചണ്ടമേളോം ക്കെണ്ടായിര്ന്നു പക്ഷേ ഈ വർഷങ്ങളൊന്നുണ്ടാവില്ല വിചാരിക്കുന്നു ദേ ത് മാത്രല്ലേള്ളൂ
കയിഞ്ഞ പ്രാവശംഈ പ്രാവശ്യം ഉണ്ടെന്നൊക്കെ പറയണ കാരണം
ആ പിന്നെ കഴഞ്ഞു പിന്നെ ഇവിടെ ഇവിടെ വന്നിട്ട് മറ്റെ സംഭവുണ്ട് നമ്മടെ പൂക്കളം മത്സരംല്ലേ ആ അത് അതിങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വയച്ഛ്ടും എന്നിട്ട് അവർക്ക് ഏതാണ് അ ഏതിലാണോ അതിനനുസരിച്ച് ഇത് കൊടുക്കു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞവസം അങ്ങന ഉണ്ടായി നോട്ടോ
ആ ഞങ്ങള്ടെ വ്ടെ ഉണ്ടായിരുന്നടി പൂക്കള മത്സരം അയില് ഞങ്ങള് ഹെല്ലാവർക്കും ആം പ്രൈസ് കൊടുത്തപ്പ ഫസ്റ്റ് സെക്കന്റൊ ന്നും
എല്ലാർക്കും ഒരേ പോലെ
ആറ്
ഓങ്‌ ഓ ഓ ഓക്കെ ക്കെ ക്കെ ശരീ... അപ്പൊ നീ നീ പ്പ നമ്മക്ക് ഡ്രസ്സടുക്കാൻ പോണ്ടേ ഓണത്തിന് ഇപ്പ വര്വോ നീ എപ്പ സെക്കൻഡ് സറ്റർഡേ എടീ ബ്ലൗഎനി ഓണത്തിന് കോളേജിലിടാൻ ബ്ലൗസാടീ ക്കേനുംപോണം പിന്നെ വേറെ ഓണത്തിന് ഡ്രസ്സു എടുക്കണം കാരണം ഇപ്പൊ വന്ന കയിഞ്ഞാൽ ആഹ് ഇപ്പൊ പിന്നെ വിട്ട് കയിഞ്ഞാ പിന്നെ വരാൻ പറ്റ ഇല്ല പിന്നെ ഓണത്തിന്റെപ്പ വന്നിറ്റ് പിന്നെ ഓടണ്ടിവരു കയിഞ്ഞ വർഷത്തെ പോലെ അയിനാണ് ചോദിക്ക ആഹ്അയ് ചോയിക്കാൻ വേണ്ടി അത് ചോയിക്കാൻ നാളെ ണ്ടർന്ന് ഞാൻ മെസ്സേജ് അയച്ചത് പിന്നെ നീ വിളിച്ചപ്പോ പിന്നെ സൗകരായി
ആ അപ്പ നമുക്കൊപ്പം പോവാ ഒപ്പം പോയിറ്റെടുക്കാ എന്തായാലും ഡ്രസ്സ് ഒക്കെല്ലേ ആ ആ അയ് ശരി ശരി